ഹലോ ആഹ് ഇങ്ങോട്ടേക്ക് വരുന്നില്ലഞ.. അങ്ങോട്ട് വിളിച്ചത് എടക്ക് റേഞ്ച്ണ്ടാവില്ല. ഒരു മ മലേന്റെ മണ്ടയ്ക്ക ആയതൊണ്ടേ ഇടക്ക് തീരെ റയിച്ചിണ്ടോവൂല.. ഒരു കാര്യത്തിന് ആരെങ്കിലും വിളിച്ചാൽ ആ ഒരു കാര്യത്തിന് ആരെങ്കിലും വിളിച്ചാൽ കിട്ടു
ഇങ്ങളെ വീട് എവടാ?
എൻ്റെ വീട് മലപ്പുറം നെലമ്പൂരാ.
ഏഹ്
എന്റെ സ്വന്തം വീട് സ്വന്തം വീട് ഏഹ് കോഴിക്കോടാണ്.
ആഹ് അങ്ങനെ നിങ്ങളെ ങ്ങനെ ആ മത്തെ കുന്നൊക്കെള്ള അങ്ങനത്തെ സ്ഥലത്താണോ
ആതോ മറ്റേ നമ്മളെ നിലമ്പൂര ഭാഗമൊക്കെ കുറച്ച് ഒരു കുന്നല്ലേ മഴ പുഴയുടെ പുഴയുടെ സൈഡിലാണോ
അവിടെ ഫോണിൽ റേഞ്ച് ന്റെ ഇഷ്യു ഉണ്ടാവുംല്ലേ
ഉം കാട് കാടല്ലേ ഉം
ഫോണിലെ ബുദ്ധിമുട്ടാവില്ലേ
ഫോണ് നല്ല മഴയും കാറ്റൊക്കെ വരികയാണെങ്കിൽ തീരെ റേഞ്ച് കിട്ടൂല്ല അതായ ഫോണൊക്കെ എറിഞ് പുളി പൊളി അതാവും നന്നാവ
ഉം
പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോവാണ് ആ ഏരിയൽട്ട് താഴോട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ കിട്ടും.
ഉം നിക്ക് പിന്നെ റേഞ്ച എനിക്ക് നെറ്റില്ലെങ്കില്
ഏതാ സിമ്മ്?
ഇവിടെ അങ്ങനെ റേയിചിന്റെ പ്രശ്നം ഉണ്ടാവലില്ല പിന്നെ നല്ല മഴക്കാണെങ്കില്, എന്തേലും പ്രശ്നക്കെ ഉണ്ടാവു.
ഏതാ സിമ്മ് ചോയിക്ക?
ന്റെത് വി ഐ
ഉം ഉം ഉം നാളെ ക്ലാസ്സിലെ?
ഇല്ല നാളെ ഇല്ല.
ഉം വൈന്നേരം ചായ കുടിക്കാനായോ?
ഉം ഞാന് ലേറ്റ് ആയിട്ടാണ് ചോറ് തിന്നത് അപ്പൊ ചലപ്പോ ചായ കുടിക്കട്ടണ്ടാവൂല്ല.
മുട്ട പൊരിച്ചയൊക്ക ണ്ടാക്കിയോ
ഇല്ലല്ല ഒന്നുംണ്ടാക്കിട്ടൊന്നുല്ല.
ഉച്ചക്ക് എന്താ കഴിച്ചേ പിന്നെ?
ഉച്ചക്ക് ഇവിടെ ഉം മോര്കറിഉണ്ടായിരുന്നു പിന്നെ, ഇന്നലെ പൊരിച്ചത് ഉണ്ടെനി അതേപോലെ മത്തികറിയും. പിന്നെ അച്ചാറ് തൈര് അങ്ങനെ കൊറേ ഇണ്ടേനി.
ഈ എന്തേലുംണ്ടാക്കോ കുക്കെ യ്യോ?
ഇല്ല ഇല്ല ഞാനിപ്പോ ഇങ്ങനെ എനിക്ക് കുക്കെയ്യാൻ അറിയൂല്ല എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇതു ഇല്ല.
ഉം അങ്ങനൊക്കെ തന്നെയല്ലേ പഠിക്ക.
എനിക്ക് തൊടങ്ങണോന്ന്ണ്ട് ഞാനിങ്ങനെ ആഹ്
നമ്മള് നമ്മക്ക് നമ്മുക്ക് ഇഷ്ടള്ള സാധനങ്ങൾ ഒണ്ടാക്കിയാ മതി. മൊബൈല് നോക്കിയിട്ട് നമുക്കി ഷ്ടമുള്ള സാധനങ്ങള് ആഹ് ആഹ് അതെ ചെറുതൊക്കെ തന്നാ.
അങ്ങനുള്ളതൊക്കെ അല്ലാതെ വല്ല്യ വല്ല്യ ഇതൊന്നും
ചെറുതൊക്കെ ആദ്യ ഉണ്ടാക്കാം പിന്നെ പിന്നെ വെലുതി ലേക്കൊക്കായി വന്നോളും
ആഹ് ഇന്ന അങ്ങനെ അടുക്കളയിലേക്കൊന്നും കയ റ്റിയിട്ടില്ല
കേറ്റല്ല ധനനഷ്ടം മാനഹാനി അതാണ്ടാ
ആഹ് പിന്നെന്ത പ്പ പറയ വേണ്ട യ്യീ കേറണ്ട മ്മക്ക് പേടി ഞാൻ ഒരുപ്രാവശ്യം ഗ്യാസ് ഇങ്ങന ഓൺ ചെയ്തപ്പം പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഇതില് ഇങ്ങനെ കത്തി അപ്പൊ മ്മക്ക് അതിന് ശേഷം പേടിയായി എന്നിട്ടിന്നിപ്പം ഇപ്പം ഗ്യാസിന്റെടുപ്പി അങ്ങനെ ഇടലിരിക്കുന്നു അപ്പൊ ഞാനിങ്ങനെ എടുക്കൊക്കെ എന്തെങ്കിലൊക്കെ എനിക്കു വേ ണോങ്കില്
ഉം ഞാന് ഒരു ഒരു ദി ഒരു ദിവസം ഇതേപോലെ കഞ്ഞി ഒരു ഒരു നേരത്തിനേക്കായിട്ട് ഇപ്പ ചോറ് അടുപ്പ് കത്തിച്ചു വെക്കണല്ലോന്ന്‌ ഓർത്തിട്ട് ഞാന് കുക്കറില് അരി ഇട്ടിട്ട് വെള്ളം കൊറഞ്ഞോയി അത് ശ്രദ്ധിച്ചില്ല ഒരു ആണ് വിസില് ഒരു പത്തെണ്ണ അടിച്ചിട്ടും കുഞ്ഞിന്റെ കൂടെ ടി വി കണ്ടിട്ട് കാർട്ടൂൺ കണ്ടിട്ട് അവിടെ അങ്ങനെ ഇരുന്ന്‌ കുക്കറിനകത്തുള്ള വെള്ളം എല്ലാം കഴിഞ്ഞപ്പൊ ട്ടേ എന്നൊരു ഒച്ച മാത്രം കേട്ട് ലത് അപ്പം തന്നെ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞ് എറങ്ങി ഓടിക്കോന്ന്‌ അവനത് കേട്ടതും എറങ്ങി ഓടി ഞാൻ വേഗം പോയി ഗ്യാസ് ഗ്യാസ് ഓഫ് ആക്കി കുക്കറ് പൊട്ടിത്തെറിച്ച കഴിഞ്ഞില്ലേ അതിന്റെ വാഷർ പൊട്ടി പ പൊട്ടി വന്നു മൊ മൊത്തത്തി പൊട്ടിയില്ല അപ്പത്തിന് ഗ്യാസ് ഓഫാക്കി വാതിലും ജനലെല്ലാം തൊറന്നിട്ട് ഞാൻ ഓടി
ഉം
ത് കുക്കറിൽ വയ്ക്കുമ്പൊക്ക ഗ്യാസിൽ പ്രത്യേകിച്ച് പണിയെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നല്ല പണികിട്ടും നമുക്ക് വേഗം അപകടം പറ്റുന്നതേ അങ്ങനെയാണ് വൈകുന്നേരം എന്തേലും ചായക്കടി കളൊക്കെ ഉണ്ടാക്കുവോ
ഇല്ലില്ല ഞാൻ അങ്ങനെ ണ്ടാ ഉം ഞാനങ്ങനൊക്ക ഇല്ല ഇവിടന്ന് ആരെങ്കിലുംക്കെ ഉണ്ടെങ്കിൽ ഇണ്ടാക്കും
എ എന്താ ചെയ്യുന്ന എന്തേലും ചെയ്യുവാണോ എന്തോ ഭയങ്കരെ തെരക്കുള്ളോ ലെ നടക്കാണോ
അല്ലല്ല അത് സ്വൽപ്പ റെയിഞ്ചിന്റെ ഉം
ആഹ് ആഹ് ആഹ് ആഹ് എന്തോചെ എന്തോ ആഹ് എന്തോ ചെയ്യണമോ അങ്ങനെ തോന്നി
പിന്നറിയ
വൈകുന്നേരം അപ്പൊ ഒന്നും ഇണ്ടാക്ക ചായക്കടൊന്ന ഉണ്ടാക്കലേ
ഇല്ല ഞാന ഇങ്ങനെ ഉണ്ടാക്കുന്നില്ല പിന്നെ എങ്ങളടെ കൂട്ടൽ ബേക്കറി ഐറ്റംസ് അപ്പൊ അത്ണ്ടാവും പിന്നെ മാമി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അങ്ങനെ ങ്ങളൊക്കെ ണ്ടോ
ആഹ്
കൂടുതൽ എന്തെങ്കിലും പഴം വാട്ട പഴം പൊരിക്ക അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക അതെ പോലെ
ആഹ്
ചായ കുടിക്കില്ല ഞാൻ ഓരോ ഒരോ മദ്രസത്തേക്ക
കേക്കുന്നില്ലെടാ
കേക്കനില്യാ
ആഹ് ആഹ് ഇപ്പോൾ വരാം ഹെഡ്സെറ്റ് വെക്കണോ
ആഹ് വെച്ചുണ്ട്
ആഹ് അതൊണ്ട് എനിക്ക് ക്ലിയർ ആവണില്ല ദൂരത്ത് നിന്ന് സംസാരിക്കുന്ന പോലെണ്ട്
ഇപ്പോഴും ക്ലിയർ ആവില്ല
ആഹ് ഇപ്പൊ കേക്കണ്ട്
ആഹ് ഓക്കെ അത് ഞാൻ ഇപ്പം ഞാൻന്ന് ഹെഡ്സെറ്റ് റെഡി ആക്കിയതാ
ആഹ് വൈകുന്നേരം അങ്ങനെ ഗ്രൗണ്ടിലൊക്കെ പോകോ കളിക്കാനും അങ്ങനെ
അങ്ങനാ പോവലൊന്നില്ല ഇല്ല ഇല്ല ഞാന് കൂടുതൽ ഇൻസനെ പൊറത്തു പോന് മടിയിരിക്കും അപ്പൊ ഞാൻ പിന്നെ വീട്ടിൽ തന്നെ കൂടുതല ഉണ്ടാവാ
ആഹ്
പിന്നെ എപ്പോഴെങ്കിലു ക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകുക അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുക അല്ലമ്മേൻ്റെ കൂടെ പുറത്ത് പോകുക അങ്ങനെ ഉള്ളൂ
ഉം
അല്ലാണ്ട് ഞാന് വീട്ടിലിരിക്ക എന്തേലുക്കെ ചെയ്യാ ഇന്റതായിട്ടുള്ള എന്തെലുമൊക്കെ ചെയ്യാ ആഹ് ഒരുതിക്കും കൂടുതലും
ഉം എന്തേ തയ്ക്കോ തയ്യല് പടിച്ചിണ്ടോ
ഇല്ല ഇല്ല എനക്ക് അങ്ങനത്തെതൊന്നും വല്യ ഇതില്ല
നമ്മുടെ ഹൻഡ് ഹാൻഡ് ക്രാഫ്റ്റ് അതോ
ഏ എനക്ക് അങ്ങനത്തൊന്നും ചെയ്ല്ല ചെയ്യണംന്നുണ്ട് തൊടങ്ങണം എന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പക്ഷെ ഇപ്പൊ ഞാന് അങ്ങനത്തെ ഇതൊന്നും ഇതാക്കിട്ടില്ല
ഉം ഉം
എന്തെങ്കിലും ഓൺലൈൻ ബിസിനസ്സ് അങ്ങനെ എന്തെലുക്കെ തുടങ്ങണോന്നുണ്ട്
യൂട്യൂബോക്കെ ഉണ്ടോ
എനിക്ക് പണ്ടൊരു ചാനൽ ഉണ്ട് ഞാൻ എഡിറ്റ് ചെയ്യനും ആദ്യം
ആഹ്
അപ്പൊ പിന്നെ അതിന്ന് ആദ്യം ഇങ്ങനെ കുറെ ഇതാക്കിനി പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പോ യൂട്യൂബിന്ന് ആഹ് ഒരു ഇത് ചാനൽ അങ്ങോട്ട് ഡിസബിൾ ആയി പോയി പിന്നെ എനിക്ക് അത് ഇതാക്കാൻ വന്നില്ല പിന്നെ ഇപ്പം സ്വന്തം വീഡിയോ തന്നെ ഇടണോല്ലോ
ആഹ് ആഹ് അതെ അതെ അതെ കൂപ്പി നമ്മള് അല്ല റിയാക്ഷൻ ചെയ്ത് വിടുക
ആഹ് അല്ലാണ്ട് മറ്റേത് എഡിറ്റ് ഒന്നും ചെയ്തിട്ടിപ്പ വല്യ കാര്യ ഇല്ല പിന്നെ ഞാന് അതങ്ങോണ്ട് ഇതാക്കി പിന്നെ എന്റെ ഫോണ് ഒന്ന് മാറ്റണം എന്നിട്ട് എന്തെങ്കിലൊക്കെ തുടങ്ങാന്ന് വിചാരിക്കുണ്ട്
എല്ലാരും ഇപ്പോ യൂട്യൂബിലൊക്കെ തൊടങ്ങി അങ്ങനെ രക്ഷപെടുന്ന ആൾക്കാരുണ്ട്
യൂട്യൂബോ ഇൻസ്റ്റയിലൊ കാണ്
ഹ് ഉം
പിന്നെ ആൾക്കാർക്ക് ഇല്ലെങ്കിലും ആഹ് ഡിഗ്രി ഒക്കെണ്ടാവുമ്പോ എക്ക് കൂടുതൽ ഇൻറെസ്റ്റ് ഉണ്ടാവും അപ്പ അങ്ങനെത്തെന്തെങ്കിലുക്കെ ഉണ്ടെങ്കിൽ വേഗം റീച്ച് കിട്ടും
അല്ലെങ്കി വയറലാവും അപ്പൊ ആൾക്കാര് അങ്ങനത്തെ കണ്ടന്റ് എനിക്ക് കൂടുതലും ഇട്കാ
അതെ അതുകൊണ്ട് ഒന്നെങ്കിൽ പക്കാ നല്ലതാവുമ്പോം പിന്നെ വ വയറലാവും അല്ലെ പക്കാ മോശം ആവുവെങ്കിൽ അതും വയറലാവും ആതിനിടയില ഒരു ഇടത്തരം എന്നുള്ളത് എവിടെയും ഇല്ല അവിടെ ഇല്ല എവിടെം ഇല്ല എവിടെയും തൊടൂല അങ്ങനേള്ളോ ഇപ്പം എന്തെലൊക്കെ ഇത് മറ്റ ഒരു മുത്തശ്ശി റോഡില് വണ്ടി തടഞ്ഞു വെച്ചത് ഇതായി പക്ഷെ അതേ മുത്തശി പക്ഷെ എവിടെയങ്കിലും വശ വിശന്ന്റിഞ്ഞിരിക്കണതൊന്നും ചിലപ്പോ വരില്ല
ആഹ് അത് ശരിയാ പിന്നെ അതിന്നെന്താ കൊറവ് ട്രോളും ഒക്കെ ആക്കിയിട്ട്ണ്ട്
അതെ ട്രോളി ട്രോളി കൊല്ലും
പിന്നെ ഓർക്കും അതൊരു ഇതാവല്ലോ
ഹും
എല്ലാരും ഇപ്പോ കണ്ണല കേനിക്ക് കൂടുതൽ ഇത് കൊടുക്കുക അപ്പ എവിടെ പോയാലും ഇങ്ങനെ ഫോൺ തൂക്കി പിടിച്ച് പോണ ആരേലും ഒക്കെ ഇങ്ങനെ കാണും
അതല്ല ഇപ്പൾ ഉള്ളല്ല പുൊറത്തോട്ട് കുറച്ച് നേേരം ഇറങ്ങിയാൽ തന്നെ കൊറെേ ആൾക്കാര് എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്റെങ്കും നിങ്ങക്ക് ഇത് ഇന്റെന്റെ ഗെയിമിൽ പങ്കെടുക്കാം പൈസ നേടാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്
മറ്റ് അ ബൈതിന്ന്ർക്ക
ആഹ് അതന്നെ അതന്നെ അതന്നെ
പക്ഷെ അത് നല്ലൊരു പരിപാടിയാണ് പിന്നെ നമ്മളത്തേക്കന്നും വരുന്നന്ന് പറഞ്ഞു
നമ്മള അട്ത്തേക്ക് വരുന്നുല്ല നമ്മൾക്ക് എത്ര പ്രാവശ്യം ആ വഴിക്കുടക്ക പോയിട്ടേ നമ്മൾ ആരും വന്നിട്ടില്ല
സത്യം
ഞാനന്നേ ഈ അടുത്ത് എന്റെ ഒരു രണ്ട് കുട്ട്യാള് വന്ന്ട്ട് ആഹ് വീട്ടിലേക്ക് പോവ്വാന് പൈസ ഇല്ലാ വഴീന്ന് പൈസ എല്ലാം കഴിഞ്ഞു പോയി അപ്പൊ ഒരു നാ പ്പത് രൂപ രണ്ട് കുട്ട്യാള് വന്ന്ട്ട് ഞാൻ ഓർത്ത് ഇനി വല്ല ഈ തേ പോലെ യൂട്യൂബിന്റെ പ്രാങ്ക് എന്താലെ നാപ്പറുപ്പിയൊന്നും നോക്കതെ എടുത്തടുത്ത് അത് വെള്ള ഓല് പോയി. അങ്ങനെ ഒരു പരിപാടിയന്നില്ല ചേല മക്കള് വന്ന് പറ്റിക്കുയ് അവർക്ക് എന്തേലും സാധനം വാങ്ങിയാനാ വല്ല ചിലവ് റ്റ് അങ്ങനെ എന്തേലോര്ക്ക്യ്.
ആഹ്.
ഞാൻ ആ അത്ര അങ്ങോട്ട് ചന്തിച്ചില്ല സാധാരണ എല്ലാട്ത്തേക്കും ഇപ്പൊ ങ്ങനെയാ ഇപ്പത്തെ ട്രെൻഡ് ഇതാണല്ലോ ആടാ. ഇപ്പത്തെ ട്രെന്റ് ഇതാണല്ലോ.
ആഹ് അതെന്നേ അപ്പങ്ങളാത് വിചാര്ച്ചു കൊടുത്ത്ണ്ടാവൂല്ലേ.
എങ്ങനെ? അത് വിചാര്ച്ചു കൊട്ത്തു പിന്നെ ക്യാമറും ഇല്ല ജ്യോതിയും വന്നില്ലാ തീയും വന്നില്ലാ.
ചെലേ കുട്ട്യാളൊക്കെ ശരിക്കും ജനുവനായിട്ട് ചോദിക്കുന്നത് ഉണ്ടാവും.
എന്തൊ?
ചെലേ കുട്ട്യാള് ജനുവിനായിട്ട് ചോദിക്ക്ണതും ഉണ്ടാവും.
ആഹ് ണ്ടോ പക്ഷെ ഒര് സത്യ എനിക്ക്ത്ര അങ്ങട് ഓർത്തില്ല അവടെ പോലീസ് രൊക്കെ ണ്ടേയിരുന്നു. പക്ഷെ അത്ര ജെനുവിനാ ആയിട്ട്ള്ള കാര്യാണെങ്കി പോലീസാരോട് ഒന്ന് ചോദിച്ചാ മതി ഞ പ്പങ്ങനേ ചിന്തിച്ചില്ലാ. എനിക്ക് വേഗം ഇങ്ങൻത്തെ വീഡിയോസ് ആണ് മനസ്സില് ഓർമ വന്നേ ഒന്നും നോക്കാതേങ്ങട് എടുതൊട്ക്കും ചെയ്ത്. പിന്നെ ബസ്സില് കേ അവര് ബസ്സില് കേറുന്നത് ഞാൻ കണ്ട് പക്ഷെ ഞാൻ ചോയ്ച് എന്ത്‌ ഇതുകൊണ്ട് നിങ്ങള് വോണ്ടാത്ത സാധന തിന്നേ കുടിക്കേ ചെയ്തു കഴിഞ്ഞാ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും ന്നർഞ്ട്ടാ ഞാൻ കൊടു വീട്ടിലേക്ക് എത്താ ഒരു നിർവാഹുല്ലാ രണ്ടാള്ണ്ട് ന്നൊക്കെ പർഞ്ഞപ്പൊ അങ്ങനെ കൊടുത്തു പക്ഷെ പോലീസാര്ണ്ടായിന്ന് അപ്പൊ അങ്ങനെന്തേലും ബദ്ധിമുട്ടുണ്ടങ്കി പോലീസാരേ വിളിച് കൊടുക്കുല്ലോ. ഞാന അത്രങ്ങട് ചിന്തിച്ചില്ല അത്.
ഹാ
ഉം, എന്നായ്ക്കോട്ടേ ചായ കുടിച്ചിട്ട് വന്നിട്ട് വിളിക്കാട്ടോ.